ഹലോ ആ കേൾക്ക്ണ് ണ്ട് എന്താ പരിപാടി
എന്തോ. കെടക്കുന്നു
ആഹ് ഫുഡ്ഴിച്ചാ.
ആഹ് ആ ഫുഡൊക്കെ കഴിച്ചു
ചെറിയ കുട്ടിയളന്നെ ചെറി ചെറ്യേ കുട്ടിളുണ്ടോ യിക്ക.
ആ ഇണ്ട് ഇണ്ട് രണ്ടു പേര്ണ്ട് ഒരാള് അംഗൽവാടി വിട്ടു ഒരാൾ പോയിട്ടില്ല ഇവിടെയുണ്ട്
ആഹ് ആഹ്.
ഉം സുഖല്ല വയർവേനയും വൈട്ടന്നൊക്കെ ആയിട്ടെ.
ആ കാൺച്ചിലെ
കാൺച്ചു കാൺച്ചു ഇന്നലെ രാത്രി കൊണ്ടെയ് കാൺച്ചു.
ആഹ് പനി ഇണ്ടനാ
ഇല്ല ഇല്ല പൻച്ച്ല്ല.
എത്ര കുട്ട്യളാ രണ്ട് കുട്ടികളാ?
രണ്ടുട്ട്യേള്
ഉ
മൂത്താള് യു കെ ജി. ഓ കാലാവസ്ഥ ഒരുമാതിരി കാലാവസ്ഥ ദേഷ്യം വരുന്നു
മഴയില്ല.
മഴ രാവിലെക്കെ ഇണ്ടായിരുന്നു ഇപ്പ ഇല്ല ആകെ ഇര്ണ്ടു മൂടിങ്ങനെ നിക്കുന്നു
ആ ഇവടേം അവസ്ഥ അത് തന്നെ നല്ല രാവിലെ എല്ലാം നല്ല മഴ
ആഹ് ആഹ് ആഹ് ഉം.
ഹസ്ബൻഡ എങ്ങനെ ആടാ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടെള്ളൂ
ആഹ്
ഞാനും അതേ കറിയൊക്കെ ഉണ്ടാക്കി ക്കഴിഞ്ഞിട്ടാ കഴിച്ചത് പെണ്ണിന് നേരത്തെ കൊടുത്തു കഞ്ഞി ഞാൻ കറി ഉണ്ടാക്കി വെണ്ടയ്ക്കയും തക്കാളിയും അങ്ങോട്ടു പുളി വെച്ച് കറി ഉണ്ടാക്കി
ഇവിടെയും അതു തന്നെ വെണ്ടയ്ക്കയും തക്കാളി
ആ വാഴപുളി ഒഴിച്ചിട്ട് എനിക്കിഷ്ടമാ അങ്ങനെ കൂട്ടാനൊക്കെ പക്ഷെ വല്ലാത്തവർക്ക് പറ്റൂല
വീട്ടിലാരക്കെയുണ്ട്?
ഇവിടെ ആ ഹസ്ബൻ്റ്, ഹസ്ബൻഡിന്റെ അമ്മ, അഛായൻ അനിയനും അനിയത്തിയും, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു ഡൽഹിയിലാണ്. നെ പിന്നെ അനിയനും അവര് തിരുവനന്തപുരത്താണ്.
ആഹ്
പിന്നെ ഞങ്ങള് മാത്രേ ഉള്ളൂ ഇവിടെ.
ഓ ഹസ്ബൻഡ് നാട്ടിൽത്തന്നെ
ആഹ് ഇവിടെയുണ്ട് ഇവിടെത്തന്നെ പണിക്ക് പോയേക്കുന്നു. ഫുഡൊക്കെ കൊണ്ടുപോയി ഉച്ചക്കത്തേക്കുള്ള
രാവിലെ മീൻ വെക്കുയ്ക്കുലേ നിങ്ങളെ എങ്ങനെ ത്രിക്കും കൂടി രാവിലെ വെക്കലാണോ അതോ രാത്രി വേറെ വെക്കലാണോ?
രണ്ടു മൂന്നു ദിവസമായിട്ട് ഈ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ രാവിലെ വെക്കും. അത് വൈകുന്നേരം വരെ ഉണ്ടാവും.
ആഹ്
അല്ല ഹസ്ബൻഡിനെ കൊണ്ടോവാൻ അവര് നേരത്തെ ആക്കണ്ടേ?
ആഹ് രാവിലെ വെക്കും അതുണ്ടാവും എന്തായൊരു രണ്ട് ക്ലാസ് അല്ലെ മൂന്ന് ക്ലാസ് അരി ഇട്ടാല് വൈകുന്നേരത്തേക്ക് വരെ ചോറുണ്ടാവും.
ആഹ് ആഹ് അല്ല നേര്ത്തെ വെക്കുമ്പോ ചോറ് കേടായി പോകുന്നുണ്ടാവിലെയ്ക്കു ലേ
ഇപ്പഴത്തെ കാലാവസ്ഥയായതുകൊണ്ട് അങ്ങനെ പോകില്ല. മഴ മഴയും ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകത്തില്ല. മഴയും വെയിലും കൂടെ മിക്സഡ് ആണെങ്കില് നമ്മളൊരു കഴിക്കാൻ ഒരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആവുമ്പോഴ്ത്തേക്കും ചോറ് അഴ്ക്കാകും ഉം അ അങ്ങനെ വാങ്ങും പറ്റ് വെയിലത്തൊക്കെ റേഷനരിയും നല്ലരിയും കൂടി ഇട്ട് ഞങ്ങൾ വെക്കുവായിരുന്നു ഒരുമിച്ച് രണ്ടുപേർ വൈകും കൂടെ അപ്പ അങ്ങനെ വരുമ്പോ കഴിക്കാനാകുമ്പോഴത്തേക്കും ചോറ് അഴുക്കാകും.
ആഹ്
അപ്പൊ അങ്ങനെയാകുമ്പം അപ്പൊ അമ്മയടുത്ത് ഇല്ല എങ്ങനേലു ഒക്കെ അത് കഴിക്കും വേറെ ഇണ്ടാക്കൊന്നുല്ല മറ്റേ അമ്മയുടെയടുത്ത് ഞാൻ പറ അങ്ങനെ വെക്കരുത് നല്ലരി റേഷനരിയും കൂടി ഇട്ട് വെക്കുമ്പം പെട്ടെന്ന് അഴുക്കാവും അല്ലെങ്കിൽ കുഴപ്പല്ല തന്നെയാവുമ്പം കുഴപ്പല്ല
ആഹ് ആഹ്
ഉം ഇനിയിപ്പം നാളെ മുതൽ ര് രണ്ടു നേരം വെക്കണം രാവിലും വൈകിട്ടും വെക്കണം
അതെന്താ?
അച്ഛാനും അമ്മയും ഇവിടെ അല്ല അച്ഛാനും അമ്മയും ഇവിടെ ഇല്ലായിരുന്നു അവര് തിരുവനന്തപുരത്ത് അവരിപ്പൊ നാളെ രാവിലെ എത്തും. അപ്പം രാവിലെ രണ്ട് ക്ലാസ് അരി ഇട്ടാല് ഞങ്ങള് നാല് നാലു പേർക്ക് അഞ്ചു പേർക്ക് കഴിക്കാനുണ്ടാവും നാല് പേർക്കും പിള്ളേർക്കും കൊടുക്കാനുണ്ടാവും പിന്നെ വൈകിട്ട് ആ കൂട്ടത്ത് ചോറ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇച്ചിരി അരിയും കൂടി ഇട്ടിട്ട് ഈ ചോറും കൂടി ഇട്ട് തിളപ്പിച്ചൂ റ്റിയെടുക്കും പിന്നെ കറിയാണ് കറി ഉം കറി എന്ത് വെക്കും ആ അത് കറി എന്ത് വെക്കുംന്ന്ള്ളതില് ടെൻഷൻ ആയിരിക്കും.
മീനൊന്നും വാങ്ങൂല?
ആഹ് മേടിക്കും മേടിക്കും
ആഹ് ആഹ്.
ഓ അ എന്ത് വെക്കും എന്ത് വെക്കും ഉം. അയ്ന് കെട്ടിയൊനും മീൻവേണേ. കെട്ടിയോന് മീനില്ലാതെ പറ്റൂല പിന്നെ മക്കൾക്കും വേണം. ഉം മറ്റേ മീൻ പച്ചമീനൊക്കെ ആണെങ്കി വറ ത്ത് വേണം പെണ്ണിന് ചെറുക്കനും അതെ. പിന്നെ എറ്ച്ചിയായാലും കോഴിയായാലൊക്കെ വേണം.
ആഹ് ആഹ്, അപ്പൊ രണ്ട് നേരം വാങ്ങോ?
ഇല്ലല്ലല്ല. രണ്ടു നേരൊന്നും, ആഹ് ആഹ് ണ്ടാവും ഒണ്ടാവും.
ആഹ് അത്കൊയ്പ്പല്ല.
ഉം അ
ഇവിടെങ്ങനെ ഇവിട നയ്റ്റ് ചോറെത്തൂല രാത്രി ഉം എന്താ പറയ ദോശയോ അങ്ങനെ ചപ്പാത്തിയോ അങ്ങനെ ഉച്ചക്കൊരു നേരം മാത്രേ ചോറൂ
ഉം അങ്ങനൊക്കെ ആ കഴിക്കണംന്നൊക്കെ ആഗ്രഹണ്ട് പക്ഷെ ഇവര് ച്ചേട്ടേ കടെ പോയിട്ടുണ്ടെങ്കി വരാൻ ഭയങ്കര താമസം. പിന്നെ നമ്മൾ കഴിക്കുവാണേ ആ ചൂടനെ ഉണ്ടാക്കി കഴിക്കണം രാ
ആഹ് അതങ്ങൻതന്നെ. ഞങ്ങളിവ്ടെ ആ ചൂടോ ചായ എന്താ ചൂടോട്ക്കതന്നെ കു കുട്ട്യാക്ക് വരെ അങ്ങനെയ. ചൂടോട്ക്ക തന്നെ കിട്ടണം.
ചൂടോ ചൂടനെ ആവുമ്പോണ്ടല്ലോ കഴിക്കാനും സുഖാണ് പിന്നെ കഴിക്ക്ണെ നമ്മളറിയത്തില്ല നമ്മള
അറിയൂല.
മ് അതെ അയ്നൻസര്ച്ച് ക്വാണ്ടിറ്റില് നമ്മൾ എടുക്കണം. ആഹ് അതെ എനിക്കിഷ്ട ചൂടനെ കഴിക്കാ നമ്മള് രാവിലെ അപ്പവും തും എന്തുണ്ടാക്കുവാണെങ്കിലും ചൂടനെ ഫസ്റ്റൊരെണ്ണം കഴിക്കണം ന്നാലൊരു തൃപ്തി വരുള്ളൂ. ക്ഷെ, അമ്മായി അമ്മായമ്മള്ളപ്പം കഴിക്കൂലട്ടോ. ഉം ഒറ്റക്കൊക്കാവുമ്പോ കഴിക്കും.
അല്ല അപ്പൊ ഉം അം അമ്മ കിച്ചണിലേക്കൊക്കെ വരോ?
ആഹ്. ഞങ്ങള് രണ്ടു പേരും അമ്മയുള്ളപ്പോ രണ്ടുപേരും ഒരുമിച്ചെണീക്കും. ചിലപ്പോ അമ്മ എണീക്കും ആദ്യം ഞാൻ ആദ്യണീക്കും. ചോറ് ചോറാദ്യം വെക്കും. ശരിയാണെങ്കിൽ ചോറ് ആദ്യം വെക്കും അപ്പ തന്നെ നമ്മൾ തോരന് വെക്കാൻ വേണ്ടിട്ട് അ എല്ലാം റെഡി ആക്കി വെക്കും തേങ്ങയും തിരുമ്പി എല്ലാം റെഡിയാക്കും ചോറ് വാങ്ങുമ്പത്തേക്കും തോരൻ വെക്കും പിൻ ന്നെ അത് കഴിഞ്ഞ് അത് വാങ്ങുമ്പൊതൊട്ട് കടിയാണ് ദോശയാണ് അപ്പാണ് ഉണ്ടാക്കുന്നതെങ്കില് തോരം വാങ്ങിക്കഴിഞ്ഞിട്ട് അ പൊങ്ങാട്ടോ.
ക്ഷെ, ആദ്യം ചോറാലെ വെക്കങ്ങള്?
ആഹ് ആദ്യം ഞങ്ങള്ചോറ് വെക്കും.
ആഹ് നമ്മളൊക്കെ ആദ്യ രാവിലെ ചായ കയ്ഞ്ഞിട്ടേ ചോറ്.
ആഹ് ആഹ് സ്കൂളിലൊക്കെ കൊണ്ടൊവാന്ള്ളോണ്ടെ
ആഹ് സ്കൂൾണ്ടോ ഇവിടെയും അങ്ങനെ തന്നെ ഇവി ഇവിടെ എന്റെ മോക്കെല്ലാം സ്കൂൾ കൊണ്ടണം പക്ഷെ അത് ഞങ്ങള് കുറച്ച് കുക്കറിലിട്ടിട്ട് നെയ്ച്ചോറാക്കി ട്ടോ അല്ലെങ്കി കൊറച്ചരി ഇട്ടിട്ട് വെക്കും
ഓ ചെണ്ണ ചെണ്ട് ചേ ല്ല എന്താ ഉം വീട്ടില് ഇര്ന്നാ വികൃതിയാ വികൃതി
ആഹ് അത് വികൃതി ഇല്ലാ ഇല്ലാത്ത കുട്ടികള് ഇല്ലല്ലോ പെൺകുട്ടികൾക്കാ കൂടുതലും
ഇത്രയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് പറയെന്നെ വേണ്ട രണ്ടും കൂടെ അടിയും തൊഴിയും ആയിരിക്കും ഇനി അംഗലവാടി പോണം കൂട്ടാൻ പോണം. അവള് യു കെ ജി, യു കെ ജി
ആഹ് ആഹ് മ്ഹ് ക്ലാസ് എല്ലാം സ്കൂൾ എല്ലാം അവിടെ അടുത്ത് തന്നെ
ആഹ് കൊറച്ച് പോണം ബസ്സിന് പോണം. ബസ് വരും സ്കൂൾ ബസ് വരും രാവിലെ ആകുമ്പത്തും വരും വൈകുന്നേരം നാലേ മുക്കാല് ആവുമ്പത്തേക്കും വരും
ആഹ് ആഹ് ഇങ്ങള് മക്കളായിട്ട് എങ്ങനെ വെക്കേഷന് ടൂറൊക്കെ പോവോ ഇങ്ങള്
വെക്കേഷന് വീട്ടി പോവും. അല്ലാണ്ട് വേറെ എവിടെ പോവൂല എന്റെ വീട്ടി പോവും
ഏഹ് പൊറത്ത് എവിടെം പോവൂല കറങ്ങാനൊന്നും
ഇല്ലില്ല ഇപ്രാവ്ശ്യം അവിടെ പോയപ്പോ എന്റെ വീട്ടി പോയപ്പോ അവിടെ അടുത്ത് പാർക്ക് ഒണ്ട് കോമാച്ചി പാർക്ക് എന്ന പറഞ്ഞൊരു സ്ഥലം ഉണ്ട്. അവിടെ പോയി ഞാനും പിള്ളേരും എന്റെ അനിയത്തിയും ചേട്ടായിയും ഹസ്ബൻഡും വന്നപ്പം ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നപ്പോ അങ്ങനെ പോയി
ആഹ്
അല്ലാണ്ട് അങ്ങനെ പോകൊന്നുല്ല. അത് പിള്ളേരുടെ നിർബന്ധവും പിന്നെ ഞാനും പറഞ്ഞു നമുക്ക് പോണം ചേട്ടായി. ഇവിടെ അടുത്ത് ഇങ്ങനെ സംഭവം വന്നിട്ട് നമ്മള് പോയില്ലെങ്കി അത് മോശല്ലേ അമ്മക്ക് പോണം
ഏഹ് അല്ലാതെങ്ങും പോവൂല അല്ലേ അത് ഇങ്ങക്ക് ഈ താല്പര്യം ഇല്ലായിട്ടാണോ അതോ
താല്പര്യം ഒണ്ട് എനിക്ക് താൽ പക്ഷെ നമ്മളെ ഹസ്ബൻഡിന്‌ താല്പര്യവും വേണം കോണ്ടോവും വേണം. അത് കൊണ്ടോണ ചേട്ടായി ഇന്നടുത്ത് പോണം ഇന്നടുത്ത് കൊണ്ട് പോണന്ന് ഏയ് പിള്ളേരെ കൊണ്ട് പറ്റൂല പിള്ളര് ഒതുങ്ങി അങ്ങനെ ഇങ്ങനെയാന്ന് പറയും അപ്പ നമ്മടെ മനസ്
അയ്യോ അമ്മക്ക് കാര്യായിട്ട് പിള്ളേരേം കൊണ്ടല്ലേ അമ്മളും പോണ്ടിയത്. അവർക്കൊരു സന്തോഷം അല്ലേ അങ്ങനെല്ലാം പോവുമ്പോ
അതെ. ഇപ്രാവശ്യം ചേട്ടായി എന്തായിട്ട് ഉമ്മാ പിള്ളേര് കളിക്കണ ചിരിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ നമുക്ക് പോയിട്ട് വരാം നങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പോയി
ആഹ് ഈ സ്കൂളിലൊക്കെ കുട്ട് ആഹ്
ഹസ്ബന്റിന്റെ അനിയനും അനിയത്തിയും അവര് അവര് മിക്ക ദിവസവും പോകും എവിടെയാന്ന് വെച്ചാ അത് ഇവിടെയാണെങ്കില് ആഹ് സിനിമക്കായാൽ സിനിമക്ക് കറങ്ങാനാണെങ്കിൽ കറങ്ങാൻ പാർക്കിലാണെങ്കിൽ പാർക്കില് ഒക്കെ പോകും
അപ്പൊ ഇങ്ങള കൂട്ട്യല്ലാ
ഏഹ് ഇല്യാ ഞങ്ങള കൊണ്ടോവത്തില്ല ചോദിക്യൂല അവര് പോവും ആഹ് അപ്പൊ അങ്ങനെയാണ് അവർക്ക് അവരുടെ ഫ്രീഡം വേണ്ടേ. നമ്മളെ കൊണ്ടുപോയാ അത് അവരുടെ ഫ്രീഡം നടക്കൂല്ലല്ലോ
ആഹ് അനിയൻ എന്തോ പഠിക്കാ
അല്ല അനിയന് മയൂരിയില് വർക്ക് ചെയ്യാ മയൂരിന്ന് ഷോപ്പിൽ തിരുവനന്തപുരത്ത് കൊല്ല അവിടെ വർക്ക് ചെയ്യാ കൊല്ലത്താണ് അവൻ കെട്ടിയേക്കുന്നത് തിരുവന്തപുരത്തുന്നാണ്.
ഏഹ് ഓന് കെട്ടിയതാ.
ആഹ് കല്യാണം കഴിഞ്ഞതാ
ആഹ് ആഹ് അവനും അവന്റെ വൈഫും പോവുമ്പ അല്ലേ ആഹ് ആഹ്
അങ്ങനെ ഇപ്പ രണ്ട് പിള്ളേര്ണ്ട് ഒരാക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞു ഒരാക്ക്പ്പ നാല് ആഹ് ഇരുവത്തറാന്തി ഡെലിവറി കഴിഞ്ഞു
ആഹ് ആഹ്
രണ്ട് ആമ്പിള്ളേര്
ഏഹ് ആഹ്
ഉം
ഞാൻ വിളിക്കാട്ടാ
ആഹ് ശെരി ഓക്കെ